ഹലോ
പറയൂ എന്തൊക്കെയാ ബ്രോ വിശേഷങ്ങള്
അതാ അങ്ങനെ പോണു
എവടാപ്പം പൊറത്താ
അല്ലാ ഇവിടെ നാട്ടില് ഉണ്ട്
ഉം എന്താ പരിപാടി ചായൊക്കെ കുടിച്ചാ
ആഹ്
ഞാൻ കടേലല്ല ഞാൻ പൊറത്തിറങ്ങിയാതാ ചായകുടിക്കാനിറിയങ്ങിയതാ
ആഹ് ഓക്കെ ഓക്കെ അവര് എന്ത് പറയണു
എന്താ അങ്ങനെ സുഖമായിട്ട് പോകണ്ട്
ഉം
എന്താപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിന്റൊക്കെ അവസ്ഥ എന്താ
എന്താ അവസ്ഥാന്ന് പറയാപ്പോ
ഉം
പിന്നെ കൊറേക്കെ ലെവലായി വരുന്നുണ്ട് അതായത് ഈ ഈ പ്രാവശ്യം തൂപ്പാന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടേ
ഉം ഉം തൂഫാന് ഭയങ്കര ഒരു വിജയമായി അല്ലേ നല്ല വിജയം ആയി
വിജയായി വിജയായി കാരണം പണ്ടത്തെ അപേക്ഷച്ച് നോക്കുമ്പോ ഇപ്പൊ കൊറേക്കെ മാറ്റം വെന്നുണ്ട് ഒന്നാമതെ ആണ് ഈ അതിഥി തൊഴി തൊഴിലാളികളാണ് ഇവിടെ കൂടുതലും ഇതിന്റെ വ്യാപാരം ഇത് നടത്തണ് കച്ചവടം കൂടുതലായിട്ട് അവരാണിത് മാർക്കറ്റിൽ എറക്കണെ കൂടുതലായിട്ട് അവരെ തന്നെ കുറേക്കെ തടഞ്ഞപ്പോ ഈ എറണാകുളത്തും വെളി എറങ്ങി വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ടാവൂല്ലോ
ഉം ഉം
ആഹ് അവിടെ കൊറേ കൂടുതലായിട്ട് തടയുന്ന കൊണ്ട് ഇപ്പൊ വല്ലാതെ അങ്ങനെ വ്യാപിക്കണില്ല
ഉം ഉം കൂടുതലായിട്ടും വരുന്നതേ ഒരു ഇരുപത് വയസ്സ് മുതൽ അതായത് യുവത്വൊന്ന് പറയാലോ ഒരു നാല്പ്പത് വയസ്സത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ആകുന്നുള്ളതാണ്
അതെ അതെ ഈ കൊച്ചു കുട്ടികള് വരെ തുടങ്ങണ്ട് അതായത് ചെറിയ ചെക്കന്മാര് വരെ ഇപ്പം തുടങ്ങീയോണ്ട് നിക്കണത് ഏഹ് ഞമ്മക്ക് തോന്നൂല ഇന്ന ആള് ഇതിന്റെ പരിപാടില്ല ആളെന്ന് ഞമ്മക്ക് കണ്ടാ മനസ്സിലാവൂല ഏഹ്
ഉം ഉം
നമ്മ ഒരാളെയും
എന്റൊക്കെ അഭിപ്രായത്തിലേ ഇത് ശെരിക്ക് സ് സ്കൂള് തല മുതല് നമ്മള് ശ്രദ്ധിച്ചു വരേണ്ട കാര്യങ്ങളാണ്. സ്കൂളിന്റെ പരിസരങ്ങള് മുതല് നമ്മള് ഇത് ശ്രദ്ധിക്കണം സ്കൂൾന്നല്ല ഏറ്റവും ലോ പ്രൈമ്ല് സ്കൂള് മുതല് അല്ലാതെ ഹൈസ്കൂളും എന്താ വല്യ ക്ലാസ്സുകളിലല്ലേ പത്ത്
അയിനീ പറഞ്ഞ മാതിരി എല്ലാ എഡ്യൂക്കേഷനും ഇപ്പ ഈ സ്കൂളിലൊക്കെ പറഞ്ഞ എ എഡ്യൂക്കേഷൻ മാത്രാ ഓല് കൊടുക്ക്ണേ ഈ ഭൗതികപരമായിട്ട്ള്ള കാര്യങ്ങളൊക്കെല്ലേ അതായത് ബേസിക് നോളേജ് കാര്യങ്ങളൊന്നും അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല അവര് ഈ സ്കൂളില്ള്ള കാര്യ ങ്ങള് മാത്ര ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നൊള്ളൂ. അതായിട്ട് ഒരു കുട്ടി എവിടിം എത്തൂല ഈ പറഞ്ഞമാതിരി വഴിതെറ്റി പോവന്നെ ഇണ്ടാവൊള്ളു. ഇപ്പ ഈ വാഴ റ്റുവൊക്കെ സ് സിനിമൊക്കെ കണ്ടിട്ടില്ലേ അയിലൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് ഈ പഠിപ്പിച്ച കാര്യങ്ങള് മാത്രേ അയില് പറയു കുട്ടികള് വേറെ വഴിക്ക് പോവും. ഏഹ്
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്
ആഹ് ഇപ്പ മാതാപിതാക്കളീം യും പറഞ്ഞിട്ട് കാര്യല്ല കാരണം അവർക്കറിയില്ല അവര് സ്കൂൾക്കാ പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞേക്കും ഇവലെ അതറിയില്ല എന്ത് ചെയ്യണേ എങ്ങനെ പോണേന്നില്ലേന്നും അവർക്ക് മനസ്സിലാവൂല്ല
ഹ്മ്മ് ഹ്മ്മ് ഞാൻ തന്നെതാ അപ്പൊ എനിക്ക് രാവിലെ ഞാന് ഉ വർക്കിന് വരുന്ന സമയത്ത് ജോലിക്ക് വര്ന്ന സമയത്ത് ഈ സ്കൂൾ കുട്ടികളെ മാ അടുത്തൊരു സ്കൂള്ണ്ട് ചെറിയ സ്കൂൾ അതിന്റെ തൊട്ട അപ്പർത്തെ കൊറച്ചും കൂടി പോന്നഴിഞ്ഞാ വേറൊരു സ്കൂളുണ്ട് അതായത് ഹൈസ്കൂള് അതിന്റെ ബാക്കിലൊരു റബ്ബറും തോട്ടാണ് ആ റബ്ബറും തോട്ട ക്ക് നമ്മള് നമ്മളാതിയേനെ നടന്നിട്ടാണ് വണ്ടി അവിടെ നിർത്തിട്ട് റബ്ബർ തോട്ടത്തുകൂടെ നടന്ന്ട്ടാ വീട്ടിക്ക് വരാ ആ റബ്ബർ തോട്ടത്ത്കൂടെ അതിലാണ്ട് പോന്നാല് സിസറിന്റെ പാക്കറ്റ്കള് ഹാൻസിന്റെ പാക്ക റ്റ്കള്, എല്ലാ തരത്തിലുള്ള എല്ലാ മയ എന്തൊക്കെ മയ ക്ക് മരുന്ന് കിട്ടോണ്ടോ അതെല്ലാം അവടെ
ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാൽ മതി. ഇപ്പൊ പിന്നെ ഈ എല്ലാ ചായക്കട ക്കാരും എല്ലാരും ഈ ബാക്കില് ഈ വലിക്കാനായിട്ട് സ്പോട്ട് കാര്യ കാര്യങ്ങളും ഇപ്പ കണ്ടെത്തി കൊട്ക്ക്ണ്ട്. അവർക്ക് പറഞ്ഞാല് ഇപ്പൊ സിഗരറ്റ് എട് ഒരു ചായ എടുത്താ ഒര് സിഗരറ്റുണ്ടാവും അവർക്ക് ഒ ഓര്ക്ക് കച്ചോടല്ലേ അപ്പൊ ഓലെ പ്രൊവൈഡെയ്യും പിന്നെ ഓലെന്തെയ്യും ഇരിക്കാനൊരു സ്പോട്ടും കൂടി ഇണ്ടാക്കി കൊടുത്താല് കൂടുതലായിട്ടും അവ്ടെ ആൾ ക്കാര് വന്നോണ്ട്ക്കും പറിമ്പം ഈ സിഗരറ്റ് ഏഹ് അങ്ങനെ പോവും ഒല്, നേരത്തെ ഒരുതിനും മാണ്ടിട്ടാണ് അവര് ചെയ്യ്ണത്. ഏഹ് അത് പിന്നങ്ങനെ അഡിറ്റ് മാറും അഡിറ്റ്പ്പ സിഗ ഗരറ്റ് വലിച്ചിട്ട് ഇതിപ്പോ ഒരു കാര്യുല്ല നമുക്ക് വേറെ എന്തേലും എടുക്കാൻ അറിം ഫ്രണ്ട്സൊക്കെ കൂടിട്ട്
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്
അപ്പൊ പിന്നെ അടുത്തിമക്കത്തും പിന്നെ അതടുത്തതാവും. ഇപ്പ ഇപ്പൊ പറഞ്ഞമാരി നമുക്ക് ഈ പൊറത്തൊക്കെ യു പി നോർത്ത് ആ സൈഡക്കല്ലേ അവടെക്കെ ഈപറഞ്ഞ മാരി ഈ നമ്മളെ ഈ റോജ പാക്കൊക്കെ തൂക്കിടുലേ അതേ മാതിരിയാണ് ഈ കഞ്ചാവും കാര്യങ്ങളൊക്കെ അവര് കൊട്ക്ക്ണേ മനസ്സിലായോ, ഏഹ് ചെറിയ പാക്കറ്റ് ചെറിയ വെലൊള്ളൂ
ഹ്മ്മ് ഹ്മ്മ്, ഞാന് ഡൽഹിക്ക് പോയ സമയത്തേ മണാലി ആ സൈഡില് ഞാന് മത്ഹ് പോയി ടൂറ് പോയ സമയത്ത് അവടെ ആൾക്കാര് അവടെ ഞാൻ ഒരു മലയാളിനെ പരിചയപ്പെട്ടു വയനാട്ടിലുള്ളൊരാള് അപ്പോ ഞാന് ഞാനും എന്റൊരു കൂട്ടുകാരനും മാത്രാ പോയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ രണ്ടു പേര് ഞങ്ങള് ട്രെയിനില് പോയതാ അപ്പ ആയാള് ഞാൻ ചെന്നിങ്ങനെ എറങ്ങിട്ട് എന്താ ഞങ്ങളിപ്പങ്ങനെ ഓരോർത്തരോടിങ്ങനെ അന്വേഷിച്ചു ഇവിടെ അടുത്തെന്താ കാണാനുള്ളെ എന്നെക്കെ അന്വേഷിച്ചു പോകുമ്പോ ഈ മയാളിന്റെ മുന്നിൽ പെട്ട് ഇയാളൊരു ഡ്രൈവറാണ് അവിട്ത്തെ ഈ പാക്കേജൊക്കെ എടുത്തിട്ട് കൊണ്ടോണ ഡ്രൈവറാണ്. അപ്പോ അയാളോട് ചോദിച്ചു ഇവിടെ എവിടെപ്പംങ്ങനെ നമുക്ക് കാണാണുള്ളേ ചോദിച്ചു അപ്പ മൂപ്പര് ഫസ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞതാണ് നമുക്കൊന്ന് വലിച്ചിട്ട് നമുക്ക് സ്റ്റാ നമുക്ക് ചർച്ചെയ്യാ ഇങ്ങള് പോരിം അപ്പൊ ഞാൻ നിങ്ങൾ വല സ്റ്റെഫ് ഉപയോഗിക്കൂലേ ചോദിച്ചു ഇങ്ങള് കഞ്ചാവ് ഉപയോഗിക്കൂലേ ചോദിച്ചു
അതെ അതാണ് ഇപ്പ ആകെല്ലം ഒരാളെ കണ്ടാല് ആദ്യം ചോദിക്ക അതേകാരം
അതല്ല അവര് ഫസ്റ്റ് ചോതിക്കണ എന്താ അറിയോ ആഹ് ഞാൻ കഞ്ചാവ് ഉപയോഗികൂലെ ചോതിച്ചപ്പോ ഇല്ലന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് പിന്നെന്തിനാ നിങ്ങെള് മന്നാലിക്ക് വന്നിക്കണേന്ന്. അതായത് അത്രത്തോളം നമ്മെക്ക്, അത്ര നമ്മെക്ക് ഞങ്ങക്കിപ്പ ഒരു പത്തിരുപത്തെട്ട് വയസ്സായിട്ടൊള്ളു. അവ അങ്ങനെത്തെ ഒരാളോടിപ്പോ ഒരു ഇത് ചോദിക്കുമ്പോ, അയിന്റെ ഗൗരവം ഒന്നാലോജിച്ച് നോക്ക്.
അതെ അതെ അതാണ് ഞാ പ്പ ഞമ്മ ഞാൻ ഈ പറഞ്ഞമാതിരി കൊച്ചിയിലൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ടൊക്കൊണ്ടാവും അവെടെ ഈച്ചെക്കെമാര് നമോട് ആദ്യം ചോയ് ക്കുന്ന ആ പേരും കാര്യങ്ങളും. ആദ്യം സാനെടുക്കോ ചോയ്ച്ച് ന്നെ. അങ്ങെന്റെ രീ രിതിയിലാണ് അവിടത്തെക്കെ പോക്.
അത് മാത്രമല്ല. ഞാന് ഇവെടെ മറ്റേ ക്ക് കോലഞ്ചേരിയെന്ന സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാരുന്നു. എറണാകൊളത്ത്. അവിടേനേ ഒരു കമ്പനിയിലാ വർക്ക് ചെയ്തിരുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അവിടെനെ അവെര് വർ എന്താ ഈ ക്രിസ്മസ് ആയാല്. അവരൊരു കേക്കു കൊടുക്കും അതിന്റെ കൂടൊരു ബിയറിന്റെരു ബോ ട്ടിലും അതെല്ലാ അത് അഹ് ഉപയോഗിക്കുവോ ഉപയോഗിക്കൂലൊന്നില്ല. എല്ലാവർക്കും കൊടുക്കും. അത ഞാ ന്റെ അതായത് ഞാന് എനിക്കടക്കം. അതെ. അവെര് അത് എനിക്കും തന്നിരുന്നു. ഞാനത് പൊറത്ത് വാങ്ങിട്ട് അത് ഉപയോഗിക്കാനാർക്കേലും കൊടു ക്കുന്നല്ലതെ. അല്ലാതെ വാങ്ങല് നിർബന്ധമാണ്. അത് എല്ലാവർക്കും അയിന്റെ കൂടെ ഒരു കേക്കും കിട്ടും. ഇതും കിട്ടും. അതുപോലെ ഈ ഓണെക്കെയായാല്, ഈ പിന്നെ ഇതിന്റെ ഫുഡ് പൗഡെറുണ്ടല്ലോ, മഞ്ഞപ്പൊടിയും മുളകും പൊടി ടി അങ്ങനെത്തെ ഐറ്റംസുകൾ കിട്ടും.
പ്പ തന്നെപ്പൊ ഹെ നമ്മെളെയ് ഈ എത്ര പത്ത്, ചെറെ കൊറെച്ച് ബാറായിണ്ടെന്നുള്ള കണക്ക് പത്ത് തൊള്ളായിരം ആയിട്ട് വ്യാപിച്ച്. ഈ പർണമാര് ഇവെല് മറ്റേ ബാറകളൊക്കെ കൂടുതലായിട്ട് ഓപ്പൺ ആക്കിട്ട് വീട്ടുകാർക്കൊക്കെ പ്രശ്നാണ്.
ഒര് പരിച ഒര് പരിധി വെരെ ഈ സമൂഹം, ഈ യുവത്വങ്ങൾ നശിക്കാൻ കാരണം മദ്യം മയ
മദ്യ ആ മദ്യ മയക്കുമരുന്നാ. അതെ, അതെ, അതെ, അതൈ ഈ മയക്കുമരുന്ന് മാത്രമായിട്ട് അല്ല. കാരണം, മദ്യം കൂടിയാണ്. മദ്യം കൂടിയാണ് ഈ പ്രശ്നമാക്കണന്നത്. കാർ
ണ ശെരിക്ക് ഈ മദ്യ മയക്കുമരുന്ന് മാത്രം ഇതാക്കിയാ പോരാ. മദ്യം കൂടുലു. പ്പെടുത്തിയിട്ട് അതും കൂടി എങ്ങനെഴും ഒഴിവാക്കാള്ളെത്.
ഇപ്പ ഈ തമിഴ്നാട് ഉദ്യോമാര് ഇങ്ങനെ എത്രയോ പൂട്ടിച്ചിട്ട്. ഇപ്പൊ പുതിയ സർക്കാറ് വന്നപ്പോ
ഉം ഉം. അതേപോലെ അത് ആ ഈ ഈ
എന്തേലുക്കെ വാ
എത് വിഷയത്തിനും കൂടി മുന്നിട്ടെറങ്ങിട്ട് കേരള ഗവർമെന്റിന്റെ ഈ മദ്യഷോപ്പുകുകള് കൂടി പൂട്ടിച്ചാലൊരു--! ! ! ! ! ! ! ! ! ! യിത് തോന്നുന്നൊണ്ടെങ്കില് ഒരു കേരളം ഒരു പരിധി വെരെ രക്ഷപ്പെടും.
ഞാനെക്കെ ഒരു വഴിക്ക് പോയപ്പോ പൊതിയമാര് ചെറിയ ചെക്കന്മാരാണ് ഈ സാധനൊക്കെ എടുത്ത് തെരുന്നത്. ! ! ! ! ! ! ! ! ! അത് ഞമ്മെളെന്ന് മൊതല് അച്ചെക്കന്മാരെ കണ്ടാ എക്സ്പെക്ട് ചെയ്യാപോലുല്ല. ഏഹ്. ! ! ! ! ! ! ! ! ! ! അങ്ങനെത്തെ ചെക്കന്മാരാണ് ഇന്ന് ഈ പരിപാടിട്ട് വെരുന്നത്.
നമ്മളൊക്കെയാമ്പം നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ തന്നെ ഓരോ കേന്ദ്രങ്ങളൊണ്ടാവും. ഇത് ഇങ്ങനെത്തെ ഉപയോഗി ക്കുന്ന ഓരോ കേന്ദ്രങ്ങള് ഒണ്ടാവും. ആ കേന്ദ്രങ്ങളില് പോയി കഴിഞ്ഞാല് ഏ റ്റവും ചെറിയ വയസ്സൊള്ള അതായത് പത്തും, പതിനഞ്ചും ഇരുപതും വയസ്സുള്ള ചെക്കന്മാര രാണ് എല്ലാ ഭാഗത്തും നുക്ക് കൂത്തല് കാണാൻ കഴിയ്വാ.
അതെ, അതെ, അതെ, അതെ അതാ നേരത്തെ പറഞ്ഞേ ഈ ചായക്കട അതേമാതിരി ഒഴിക്കുന്ന സ്പോട്ടാളെക്കെ ഉണ്ടെങ്കില്. അപ്പ ഈ പറഞ്ഞമാതിരി, കൊറെ ആൾക്കാര് ഈ മൺസൂൺ ടൈമില് ഈ മല കേറാനൊക്കെ പോവാണേല്. അതെക്കെ ഈ പറഞ്ഞ മാതിരി ഇതിനെക്കെ ഇതിന്റെ ഭാഗമായിട്ട് പോണെണ്ടാവും. ! ! ! ! ! ! ! ! ! ! സാനെടിക്കാന്നൊള്ളന്നാ രീതിയില് അങ്ങനെ കൊറേണം പോണാൾക്കാരൊണ്ട്.
ഉം ഉം
അതൊക്കെയാണ് ഈ പ്രശ്നം വെരുന്നേ. പിന്നെ അവ്ട്ന്ന്ങ്ങനെ ഓല് കച്ചറണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ നാട്ടാര് കൂടിട്ടും. അങ്ങനെയെക്കെ ഓരോ പ്രശ്നങ്ങള് വെരും.
ഉം ഉം ഉം
അതൊക്കെയാണ് ഒരുപാട് വ്യാപിക്ണ്ട് ഈ സാനം
ഒരു ഒരു പരിധി വരെ നമ്മള് ഈ ഈ ക്ലാ ഈ സ്കൂൾ തലങ്ങൾ മുതൽ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്സും ബോധവൽക്കരണം കൊടുത്ത കഴിഞ്ഞാൽ ഒരു പരിധി വരെക്കെ നമുക്ക് ഈ ലഹരിം കാര്യങ്ങളൊക്കെ ഒ
ഈ കുട്ടിയെക്കെന്നറിയും ഒന്നാമത് ഫോണിലൊക്കെ അഡിക്റ്റ് അയിന ആ കാരണത്താൽ ഇതില് ഇതും ശ്രദ്ധിക്കൂല ഇങ്ങനെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല്ല. ഇപ്പോ ഈ ലഹരിടെ കാര്യം പറഞ്ഞമാരിതന്നെ പോ പോണു ഈ പർഞ്ഞ മാതിരി ഒരു അഡിക്റ്റന്നേനി വളർന്ന് വര്ന കുട്ടിയൾക്ക് ഇപ്പൊരു സാധാരണ ഒരു ചെറിയ കുട്ടിക്ക് ചോറ് കഴിക്കണം എന്നുണ്ടെങ്കി ഫോൺ കൊടുക്കണം. അല്ലാതെ കു
അതെ ഉം ഉം അതന്നെ ഈ ഫോണിലൂടെ ആണെങ്കിൽ നമ്മള് സമൂഹ മാധ്യമങ്ങളില് ഇൻസ്റ്റാഗ്രാമില് റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബില് സ്റ്റോറി ആയിക്കോട്ടെ യൂട്യൂബില് മറ്റേ എന്താ ഷോർട്സ് ആയിക്കോട്ടെ എല്ലാത്തിലും അയിലൊക്കെ നമ്മള് കൂടുതലായിട്ടും അയിലൂടൊക്കെ നമുക്ക് അതിലൂടൊക്കെ അയില് ഇൻഫ്ലുവൻസർ എന്ന് പറയ പേരാണെങ്കിലും അതിൽ കൂടുതൽ നമ്മള് പ്രൊമോട്ടയ്ല് വര്ണത് മുഴുവനും ഈ യുവത്വത്തെ വഴിതെറ്റപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണാണ് തൊപ്പി തൊപ്പിയുടെ കേസിലന്നെ നമ്മള് കുറെ കുട്ടികൾ ചെറിയ കുട്ടികളാണ് അയിൽ കൂടുതൽ അഡിക്ഷൻ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്.
ച്ചിരുന്ന ആൾക്കര്
അതന്നെ ആളിപ്പോ അ ആഹ് ഇപ്പത്തെ അവസ്ഥയിൽ അത് അവര് പിന്തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ ഇപ്പത്തെ യുവത്തതിന്റെ അവസ്ഥ എന്തായിരിക്കും
അതെ അതെ അതെ ഞമ്മള ഈ ലൈവ് കാണ്ണോല് ആഹ് ഞമ്മള് മന്ദന്മാരായി പോവെയ്. അവരെ ലൈവ ഒക്കെ നമ്മൾ ഇരുന്ന് കാണലല്ലേ ഒര അങ്ങനെയൊക്കെ ഈ പരിപാടാണെന്നുണ്ടെങ്കില് ഏഹ് കാണ്ണോൽക്ക്ത് ഇങ്ങനെ പിഞ്ഞി ഓന്റെ ലൈവൊക്കെ അന്ന് ഒരു ലക്ഷത്തി ചില്ലാന ആൾ
കണ്ടി കണ്ടിരുന്നവര് യുവ ചെറിയ കുട്ടികളാണ്ന്ന മനസ്സിലാക്കേണ്ടത് അതാണ് വല്യയ ഇത്
ആഹ് അതന്നെയാണ് ഈ ഇരുപതഞ്ച വയസിന്റെ അ ഇരുപ മുപ്പ വയസ്സിന്റെ ഉള്ളിൽ ആൾക്കാരന്നെ ഈ ലൈവ് കാണുള്ളൂ.
അതെ അതെ അല്ലാത അപ്പ ആരും ഇപ്പോ വയസ്സായോല്പ്പ അതിന് അയിനെ കുറിച്ച് തൊപ്പിന്ന് പറഞ്ഞാ എന്താന്നെ അറിയണ്ട വുല ഈ ഇരുപത്തഞ്ച വയസന് താഴുള്ളവർ ക്കേ തൊപ്പി എന്നുള്ളതും അതിനെ കുറിച്ചുള്ള എന്റെ സ അയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊ ഒക്കെ അറിയണം എന്നുണ്ടെങ്കില് ഒരു ഇരുപത്തഞ്ച വയസ്സിന് താഴുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. അവരാണ് അതിൽ കൂടുതൽ അയില് ചെലവയ് ക്ണ് ചെയ്യണത് പോണാണെങ്കിൽ ഇപ്പോ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി കായാലും ഫോണിന്റെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കന്ന ഇപ്പഴും
അതെ അതെ ഈ ഒന്നാമെ ഈ ഫോണില് ഇല്ല അടി റ്റ് കാരണാണ് ഈ തികൊക്കെ വന്ന് എത്തിപ്പെട്ണത്. ഏഹ് വേറല്ല ഒരാള് ബന്ധപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ഈ ഫോണിലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്
അതെ ഫോണിന്റതും ഈ ലഹരി രണ്ടും ഞമ്മളെ യുവത്തത് കൂടുതൽ നശിപ്പിക്കാനുള്ള ഒരു സാങ്കേതികാണ് വിദ്യയാണ് ഇപ്പ അത്. സാങ്കേതികായിട് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത്ള്ളത് ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് പിന്നെ ലഹരി രണ്ട് ഫോണിന്റെ അടി ഈ ഉപയോഗം കൂടുതലും
ഉം ഉം എത്ര ആൾക്കാര് ഈ റോട്ടിലേ കെട്ന്ന് എഴിണതും ഇപ്പ ഇപ്പന്നാള്
നമുക്ക് ഇതിനെ കുർച്ചെ കൂട്തല് ഇഞ് സംസാരിക്കണം ഇന്നുണ്ടെങ്കിലേ നേരിട്ട് നമുക്ക് സംസാരിക്കാം അതാപ്പ നല്ലത് നമു ഫോലൂടെ പറഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ല അതെ കുറച്ച് സമയങ്ങളോ മണിക്കൂ കുറികോളം സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെ ഞാൻ എന്നല്ലേ നമുക്ക് എന്തായാലും കാണ
വിശദമായിട്ട് സംസാരിക്ക ഓക്കെ ഓക്കെ